ആകെ
ഓഹ് കേൾക്കാം സുഖാണോ?
സുഖായിട്ടിരിക്ക്ണു കൊഴ്പ്പല്ല എങ്ങനെണ്ട് മഴെമ് കാര്യങ്ങളുഒക്കെ
ഓം നല്ല മഴേണ് പ്പത്തെ കാലാവസ്ഥാർഞാ നല്ല മഴ നല്ല കാലാവസ്ഥയാണ് പ്പൊ വെയിലറിച്ചിണില്ലല്ലോ പ്പ ഞമ്മള് കലക്ക്യതൊക്കെ ചിക്കണങ്ങില് കൊറേ ടൈമ് ടുക്കും ട്ട് മഴ പെയ്യുന്നതിനൻസര്ച്ച് തിര്മ്പ്യോക്കെട്ത്ത് മാറ്റാണ് അങ്ങോട്ടും ങ്ങോട്ടും ഓടി നടക്കല്ലേ ഒരു പണിം നട്ക്കൂല
അത് തന്ന്യാണ് വിഷയം ഇപ്പ ഇവിട്യോക്കെ തെ മഴ തണുപ്പ് പിന്നതിനിടക്ക് അസുഖങ്ങൾ
അതെ അതെ ഒന്നാമ്മത് പകർച്ചവ്യാധികൾടെ ഒരു കൂട്ടാണ് ഈ മഴത്ത് ഞാനൊക്കെ ഹോസ്പിറ്റൽന്ന് വന്ന് എർങ്ങീട്ടേള്ളു ഞാന് ഹോസ്പിറ്റൽ ലായി അയ്ന്റെടേല് ഇന്ക്ക് പന്യായിട്ട് ബാലൻസെറ്റ്ണ പ്രോബ്ലേനിൻക്ക് പന്യായിട്ട് തല തീരേ പൊന്തൂലേന്നു ബിന്നുന്നലെറ്റ തല ഓ ടെസ്റ്റെയ്ത് ബ്ലഡിൻഫെക്ഷന് ണ്ട് മൂത്രത്തില് ഇൻഫെക്ഷൻ ണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങള്ണ്ട് അങ്ങട്ടു ങ്ങട്ടും പനി ഒരു പനി വന്നതാണ് ക്കെ പ്രശ്നത്തിന് കാരണം ഉം മൊത്തത്തില് കാര
പ്പ ഞാനും ചെറിയ ചെറിയ മോന് പനിയായിര്ന്നു രണ്ടു ദിവസായിട്ട് സ്കൂളീന്നോ മറ്റോ കി ദീ ദെപ്പെനിക്യുആയി കൊറവായി അപ്പൊ ഞാൻ കോൾ വിളിക്ക്യന്ന് വിജാർച് തിങ്ങനെ ഇരിക്ക്യാർന്നു ഉം
ഇന്ക് ചെറ്യേ മോളേന്ന് കിട്ട്യതാണ് ചെർത് അംഗനവാടി പോണ കുട്ട്യാ
ഇപ്പൊ സ്കൂൾലൊക്കെ എല്ലാട്ത്തും ഉള്ളതോണ്ടേ പ്പ ചെറിയ ഇൻഫെക്ഷനൊക്കെ ണ്ടേലും അവരെ സ്കൂൾല് വിടുന്നതാണ് പ്രശ്നം വിടാതെ ഒരു അവർക്കത് മാറ്യേന് ശേഷം വിടാണി മറ്റുള്ള കുട്ടികൾക്ക് വരാതിരിക്കും ക്ഷെ അങ്ങനാരും ചിൻ
ആഹ് ആരും ചിന്തി ത് ഒന്ന് കൊറയുമ്പോത്തിനോല് വ്ടാണ് കുട്ട്യാളെ വിടുമ്പോത്തിന് അപ്പൊ കുട്ട്യാൾക്ക് മറ്റോൽക്ക് പകരു ത് വയറൽപ്പനി മൊത്തത്തിൽ പകര്ണ സൈസാണ് വൈറൽ പനി
ഉം പ്പ ഞങ്ങടെ ഈ ഏരിയകൾലൊ ക്കെ ആണെങ്കിലും എച്ച് വൺ എൻ വൺ പോലുള്ള പനികള്, ഡെങ്കിപ്പനി ഒക്കെ പറയ്ന്നു ണ്ട് അതോണ്ട് പ്പം ഭയങ്കര സ്രദ്ധ ആഹ് വേണം അത് തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽലും നമുക്ക് പെട്ടെന്ന് കാഷ്വാലിറ്റിയിലൊന്നും പോവാൻ പറ്റാത്തവസ്ഥേ കാരണം ഒരുപാട് പനി ക്കാര വർണേ
മാസ്ക്ക് വായുവായിട്ടാണല്ലോ ത് സംരംഭം ണ്ടാവുന്നത് മാസ്ക് നിർബന്താണ് ഹോസ്പിറ്റൽ കേസ് ലൊക്കെ മൊത്തത്തില് ഞങ്ങളെ ഇവിടെ ഈ ഭാഗത്ത് വയറൽ പന്യോള്ളൂ അല്ലാതെ വല്ല്യ പനി കളൊന്നും അങ്ങനെ സ്ഥിതീകരിച്ചിട്ടില്ല
ആഹ് നമ്മുടെ ഇവിടങ്ങൾൽ ങ്ങനെ അവ് അവിടൊക്കായിട്ട് ഒന്ന് രണ്ട് കേസുകൾ കേട്ടുന്ന് പർഞ്ഞു കറക്റ്റ് നമുക്ക തൊന്നു ഉള്ള വീടുകൾലൊന്നു റിയില്ല പക്ഷെ പനിയുണ്ട് എല്ലാവർക്കും നല്ല പനി ജലദോഷം
ഇപ്പത്തെ സ് ഇപ്പത്തെ സാഹചര്യം അ അങ്ങനെയാണ് തീരുന്നത് മൊത്തത്തില് മഴായിട്ട് കനത്ത മഴ നമ്മൾ നമ്മൾ ശ്രദ്ധി ക്കണോട്ത്തോളം ണ്ടാവൊള്ളൂ ഞമ്മളെ കാര്യങ്ങള്
അതെന്നെ നമ്മള് ഫുഡ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ ത് മാത്രേ ഒള്ളു പോ കുട്ടികളാണേലു സ്കൂൾലൊക്കെ പോന്നോ തല്ലേ അപ്പ നമുക്ക് പറയാനും പറ്റില്ല നമ്മടെ കുട്ട്യാൾക്ക് ഇല്ലാന്ന് പർഞ്ഞിട്ട് കാര്യല്ല മരുന്നൊ
വരുന്ന വേറെ കുട്ടി ഒരു കുട്ടിക് ഉണ്ടായൽ മതി മൊത്തത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവാന്. ഒരു ഒറ്റ കുട്ടി മതി മൊത്തത്ത് കുട്ടിയാക്ക്
ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പ അതനുസരിച്ച് ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ പടർന്ന് എല്ലാവർക്കും
പിടിക്കും ചെയ്യും. ആ ഇന്റെയക്കെ എന്റെ ചെറുതിന് എന്റെ ചെറിയ മോ ഓക്ക് ണ്ടായിട്ടാണ് ഇനിക്കിണ്ടയത് അങ്ങനെയാണ് പടർന്ന് പടർന്ന് പിടിക്കും. ക്ക് ഇന്നെന്നെ പറ്റുള്ളൂ.
ഇപ്പോ അങ്ങനെയാണല്ലോ ചില സമയത്തൊരു ഇത്തിരി തോർ ർച്ച വരും പിന്നെ അത് കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ മഴ വരും.
ഇത് ഏത് ചി ഇപ്പൊ തിരുമ്പിയതൊന്നും ഉണങ്ങാൻ നേരം കിട്ടൂല അപ്പൊത്തിന് മഴ പെയ്യും. ഇവിടെ ചി ചിക്കമഴ പെയ്യ ചിക്ക നമ്മള് വേറെന്തങ്കിലും ഒരു പണി എടു കുമോത്തിന് ഇവിടെ മഴ പാറില് ചാറിലോടുങ്ങും അപ്പോതിന് കുടുങ്ങിപ്പോകും. ഓടി പോയി പിന്നെ അത് പിന്നെത് ചിക്കാനും സ്ഥലം വേണം ഉം കുട്ടികൾ താക്കാക്കുമ്പോ ഉം അതെ സ്കൂളിൽ വിടാണ്ള്ള അത് ഉണങ്ങി കിട്ടാൻ അതന്നെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയ ഉണങ്ങി കിട്ടാൻ കൊറേ പണിയാണ് ഫേന്റെ കിടക്കുമ്പോ ഫാന്റെ ചോട്ടിലാ കൊടുക്കല് അല്ലാതെ കയൂല. ഇതുണങ്ങി നാളെ യൂണിഫോം ഇട്ട് പോണ്ടേ കുട്ടികൾക്ക്.
പോണ അതെ ഇവിടെക്കെ അങ്ങനെ തന്നെയ ഫാന് ഇട്ട് ഇങ്ങനെ ഫാൻ ഓൺ ചെയ്ത് വെച്ചി ട്ടാണ് അയിന്റെ ഒരുത്. ടുത്തവച്ചിട്ടൊക്കെയ കിടക്കണത് പിന്നെ രാവിലെ തേച്ച് അയ ചെയ്തൊക്കെ എടുത്താ കൊടുതുവിടണ് ഭയങ്ക
അ ആ പാടന്നെ വെയിലകുമ്പോ അങ്ങനെ ആർ ച്ച് അത്കഴിഞ്ഞാല് കഴിഞ്ഞി ഇത് ഫാന്റ് ഉള്ളില് വെച്ചാണ്ട് കരന്റു കൂടും ഫാന്റ്തമ്പോളേ ഏ പല കുറേ ടൈം എടുക്കുവല്ലോ ഇതൊണങ്ങി കിട്ടാ
എല്ലാവരും പറയും വേനൽക്കാലത്താണ് ഫാൻ ഒക്കെ ഉപയോഗം കൂടുതലെന്ന് പറയും. പക്ഷെ ശരിക്കു പറഞ്ഞാ ഈ മഴക്കാലത്ത് ഉപയോഗം കൂടുതലാ. കാരണം എന്താന്ന് വെച്ചാ നമ്മള് ആ നമ്മൾ തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗവില്ല നമ്മുടെ ഒരു മാർഗവും ഇല്ലല്ലോ അപ്പൊ ഇതല്ലേ ആശ്രയം.
പറ്റു ഇത് പല വീടുകളിലും വാഷിംഗ് മെഷീനി ഇപ്പ ഉണ്ടാവലില്ല.
വാഷിംഗ മെഷീൻ ഉണ്ടെങ്കിലും പ്പോ ഞങ്ങളുടെ ഒക്ക ഒരു ഏരിയില് തണുപ്പ് കൂടുതലാ. അപ്പൊ അന്നേരം ഭയങ്കര ഹെവി തണുപ്പാ മഴ പെയ യ്യുമ്പോ അപ്പോ നമുക്ക് വാഷിംഗ മെഷീനിൽ ഇട്ട തുണിയാണെങ്കിലും അത് നല്ല നനവായിട്ട് ഇരിക്കുമ്പോ ലെ ഇരിക്കുകുള്ളു അല്ലെ വെയില ഉള്ളപ്പോഴായിരിക്കുന്ന എടുത്ത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണങ്ങി കിട്ടും. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ തണുപ്പ് കൂടുതലായതുകൊണ്ട് തുണി എപ്പോഴും തണുത്തേ ഇരിക്കുള്ളൂ. ഒണങ്ങിയ ഒരു ഫീല് വരില്ല അതുകൊണ്ട് രാവിലെയൊക്കെ അയൺ ചെയ്ത് ഭയങ്കര സമയമെടുത്ത് ചെയ്ത് കൊടുത്തു വിടാൻ പറ്റുള്ളൂ.
അതന്നെ കൊറെ ടൈം എടുത്തിട്ട് അവർക്ക് ഭയങ്കര അശ്വസ്ഥ യിരിക്കും പിന്നെ അതിനാലെ രോഗങ്ങൾ ഓര്ക്ക് ഉണ്ടാവുക നന്നഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോളേ
ഉം
കുട്ടികൾക്ക് തന്നെ ഒരു അശ്വസ്ഥത ആയിരിക്കും യൂണിഫോം ഇല്ലെങ്കിലും നീർക്കെട്ടു വേഗം ജലദോഷം പിടിക്കും. ക്കാൻ നല്ല ചാൻസ്ണ്ട് കുട്ടികൾക്ക് ആവുമ്പോ.
ഭയങ്കര പാടാണ് ഇപ്പൊ ഞങ്ങള് ഇവിടെക്കെ അത്ര ശ്രദ്ധിച്ചിട്ട് പോലും നമുക്ക് ഞാൻ മറ്റ എപ്പോഴും പറയും മറ്റുള്ള കുട്ടികൾ പനിയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു എവിടെ വന്നാലും അതൊന്നും രക്ഷയില്ല
അനെ ഇപ്പ സ നല്ല വല്യ കാര്യങ്ങളാ ചെറുതായിട്ട് വന്നാ മതി പഞ്ച്ചാ മതി പിന്നെ കഴിഞ്ഞ് കാര്യം മൊത്തത്തിൽ ബ്ലഡ് ആന്നെ ബ്ലഡ് കുറവ് എന്റെ ചെറുദിനൊക്കെ ബ്ലഡ് കുറവാണ് കൗണ്ട് കുറവാണ് എന്നാ ഡോക് വന്നത്
ഓഹ് ഓഹ് ഓഹ് എന്തെങ്കിലൊക്കെ പച്ചക്കറികളും അങ്ങനെയൊക്കെ കൊടു ഇലകൾ ഇല ഇലയൊക്കെ തോരനാക്കി ചീരയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ
അങ്ങനെതോന്നും തിന്നൂല്ലേ കുട്ടി ഫുള്ള് തിന്ന് തിന്ന അങ്ങനത്തെ ഒന്നും തിന്നൂല
അതെന്താന്നറിയോ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അതായിട്ട് തന്നെ കൊടു ക്കരുത് അത് അരച്ച് ചേർട്ടൊക്കെ വേറെ ഏതെങ്കിലും ഫുടിലോക്കെ ഇ ഇപ്പൊ നമ്മള് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ആക്കില്ലേ അപ്പൊ അതിലൊക്കെ ഇപ്പ ചപ്പാത്തിയോ ആക്കുമ്പോഴോ പൂരി ആക്കുമ്പോഴൊക്കെ ഈ ചീരയൊക്കെ അരച്ചു ചേർക്കണം ബീറ്റ്റൂട്ട് അപ്പ അതിന്റെ കളറ് ചേഞ്ച് ആവുകയും ചെയ്യും അവർക്ക് കാണുമ്പോൾ ഒരു രസവും തോന്നും ഇതിന്റെ ഒരു ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും ചപ്പാത്തിയിലൊക്കെ നമുക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും അരച്ച ചേർത്തിട്ട് എടുക്കാൻ പറ്റും അപ്പം വെറൈറ്റി കളറുകളൾ ഇപ്പ പച്ച കളറ് ചീരയൊക്കെ അരച്ച് ചേർത്താ അപ്പോൾ അതിലൊരു പച്ചക്കളറ് വരും
പച്ച കളർ വരും
നിക്കുന്നെങ്കിൽ പിങ്ക് കളർ വരും അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് ചെല അപ്പോ അവർ കഴിച്ചോളും
ഉം ഇപ്പൊ അങ്ങനെയാണ് അവർക്ക് ആ എന്റെ മോക്ക് പനി ആയല് പിന്നെ ഒക്കെ ഒന്നും വേണ്ട ആകനെ ഒരു വെള്ളം കുടിക്കുള്ളു അയനെ രണ്ട് മുക്ക് വെള്ളം അത്രേ കുടിച്ചുള്ളു പിന്നെ കൂ അതിലൊന്നും കുട്ടി കഴിക്കൂല ഞാൻ കൊറ എടുങ്ങറായി ഫുഡ് കഴിക്കഴിഞ്ഞാല് മ്മക്കുണ്ടാവല്ലോ എടുങ്ങേറ് ഉം ഹോളി കായക്കുന്ന ആൾക്കാര്
എന്താണ് ഇവിടെ ഞങ്ങളുടെ ഇവിടൊക്കെ പറയുന്നത് മറ്റേ റാഗി റാഗി ഇല്ലേ ആ റാഗി മുത്താറി റാഗി ഈ അരച്ചിട്ട്
കുറുക്കി ഇങ്ങനെ അത് കുറുക്കായിട്ടൊന്നും കൊടുക്കണ്ട ഇല്ല അതെന്താ ചെയ്യണ്ടേന്ന്റിയോ ആ ഒരു സ്പൂണൊക്കെ ചേർത്ത് വെള്ളമായിട്ട് കഞ്ഞിവെള്ളം ആണെന്നൊക്കെ പറഞ്ഞേ
ആ കഞ്ഞിവെള്ളാണ് ഞാൻ പറഞ്ഞ കുറെ കൊടുത്തു നോക്കിയതാ കുട്ടി കുടിക്കലില്ലേ കുട്ടി വേഗ ത ട്ടി ചിന്തു ആഹ് അത് നല്ലതാ ഏറ്റവും നല്ലതാണ് മുത്താറിയാണ് പക്ഷേ കുട്ടികക്ക് പറ്റില്ല അതുപോലെ നമ്മള നഴ്സറിൽന്നൊക്കെ കിട്ടുന്ന അമൃതപ്പൊടി ഉണ്ടാവുല്ലോ
ആഹ് ആഹ്
അതൊന്നും കുട്ടിക്ക് പറ്റില്ല കുട്ടിക്ക് ദഹനക്കേടാ രണ്ടാക്കും ദഹനം ക്കൂല അത് അപ്പോതിന് പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടറെ എടുത്ത കൊണ്ടുപോയി കാണിച്ച കാണിക്കേണ്ടിയിരുന്നു
ഉം ഉം ഉം അതില് സോയയുടെ ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ ചിലപ്പം പിന്നെ എന്താണ് കടല നിലക്കടലയൊക്കെ ചേർക്കുന്നതല്ലേ അപ്പൾ അതൊക്കെ നല്ല ദഹനം പെട്ടെന്ന് ആവില്ലായിരിക്കും ചിലപ്പോഴേ എല്ലാവർക്കും ഒരേ ഇപ്പൊര് ഡൈജസ്റ്റിന്റിം ഇത് കറക്റ്റ് ആവില്ലല്ലോ
അതെ കറക്റ്റ് കിട്ടൂല ര ഇന്റെ രണ്ട് മക്കളും തീരേ കിട്ടലില്ല ഓല്ക്ക് തീരേ ഇഷ് ടല്ലാത്ത സംഗതി വേറെ കുട്ടിളൊക്കെ തിന്നണെ കാണുമ്പോ ഞാൻ വിചാരിക്ക് ടീച്ചേർസ് മാത്രം ഒന്ന് പ റയൂലത് അത് കാണ്ണേ ഇഷ്ടല്ല അത് തീരേ തൊടൂലാറണാ തീരേ കഴിക്കലില്ല അയിറ്റള് അങ്ങന അങ്ങനത്തെ ഇഷ്ടല്ല്യാ ചേലോരൊക്കെ വാരി തിന്ന്ണ കാണുമ്പോ ഞമ്മളും വിചാരിക്കും ഞമ്മളെ കുട്ടിള് മാത്രം അത് തിന്നാത്ക്കുമ്പളേ ആഹ് ഭയ നല്ല ആഹ് ആഹാരം നല്ല ഒരു വൈറ്റമിൻസ് ഒക്കെള്ള ഒരു സാധനാണല്ലോ അത്
അതന്നേ അത് നല്ലതാണ് കഴിക്കുവാണെങ്ങി ഏതെങ്കിലും അതെന്താ ചെയ്യേണ്ടന്ന് അതേപോ നമ്മള് മറ്റേ അരിപ്പൊടിയുടെക്കെ കൂട്ടത്തിൽ മിക്സ് ചെയ്തൊക്കെ കൊടുത്ത് നോക്ക ഈ ഏ ഞങ്ങൾടെ ഇവിടൊക്കെങ്ങനെ അവലോസ് പൊടി ഉണ്ടാക്കാന്ന് പറയും നമ്മൾ അരി അരി പൊടിച്ചിട്ട് ഡാകിലെ അതിലൊക്കെ വളരെ കുറച്ചളവ് ചേർക്കാവുള്ളൂ ഒരുപാട് ചേർക്കുമ്പോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരൂല്ലോ ഇപ്പം നാലിലൊന്ന് അങ്ങനെക്കെ ചേർത്ത് കഴിഞ്ഞാലും ആഹ് ടേസ്റ്റങ്ങ് മങ്ങിപ്പോകും അറിയില്ല അതിന്റെ ഗുണങ്ങള് കിട്ടും ചെയ്യും അങ്ങനെക്ക്യോന്ന് കൊടുത്തു നോക് ചെലപ്പോ ഇഷ്ടപ്പെട്ടൊക്കെ കഴിച്ചു പിന്നെ അതുപോലെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കും
ആഹ് ഉണ്ണിയപ്പം ണ്ടാക്കലണ്ട് ഉം
ആഹ്‌ അങ്ങനെക്കെ ഇണ്ടാക്കുമ്പോ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊന്ന് മാറും ഒര്ത്തിരി പഴൊക്കെ ചേർത്ത് അങ്ങനേക്കെ കൊടുക്കുവാണെങ്ങി എന്തെങ്കിലൊക്കെ രീതീൽ അത് കൊറച്ച് കഴിക്കാണെങ്ങി നല്ലതാ ഒരുപാട് അളവ് കൊടുക്കാതെ വളരേ കൊറച്ച് അളവ്
പക്ഷെ ഇപ്പൊ അമൃതപ്പൊടീല് കൊറേ ദോഷങ്ങൾ ഇപ്പൊ പുയുക്കളൊക്കെ വരു ന്ന്ണ്ട്ന്ന് അവുംറഞീനല്ലോ ആഹ്‌ അതും പേടിയാണ്പ്പം അമൃതപ്പൊടി നല്ല അമൃതപ്പൊടി കിട്ടും വേണം ഇപ്പൊ നെയ്സറിന്നൊക്ക ഇപ്പം ഉം ഇപ്പൊ മായം കൊറച്ച് ചേർക്ക്ന്ന്ണ്ട് അതും പറഞ്ഞ് കേക്ക്ന്ന്ണ്ട്പ്പോ വാർത്തേല് മൊത്തത്തില് ന്യൂസ്സാണ് ആമ്പതത് എല്ലത്തിനും പേടിയാണ് കുട്ട്യേക്ക് ചെറിയ മക്കൾക്ക് കൊടുക്കുമ്പളേ വെല്ല്യോലാവുമ്പോത് പോട്ടേ വിജാരിക്ക ചെറിയ മക്കളാവുമ്പള് പ്രശ്നാണ് ഓൽക്ക് കൊറച്ച് കിട്ടിയാമതി ഫുള്ള് ഹോസ്പിറ്റലിൽ ആകുമ്പോ ആവാന് കൊറച്ചെന്തെങ്കിലും മതി
കൊറേച്ചെ ആണെങ്കിലും അവർക്ക് അതിന് അത്
അത് ഇൻഫെക്ഷൻ വരും ഉള്ളിൽ ചെന്നാ ഇൻഫെക്ഷനായി വരും
എന്താ ചെയ്യണ്പ്പം ഒന്നും പേടിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മക്കക്കാണെങ്കിലും വലിയവർക്കാണേലും ഫുഡ്ഡ് കഴിക്കാനിപ്പോ പേടിക്കണം ആഹ് അവസ്ഥയാണ് ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ നമ്മള് കൊറ ച്ചൊക്കെ ഇങ്ങനെ അരച്ചും മേ പൊടിച്ചും ഒക്കെ നമ്മൾ തന്നെയായിട്ട് ഇങ്ങനെയുള്ള സാ സാധനങ്ങൾ വാങ്ങിച്ച് ഇപ്പൊ ഈ മില്ലറ്റ്സൊക്കെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ ക്കെ വാങ്ങിച്ച് കൊടുക്കുവാണെങ്ങി കൊറച്ചൊക്കെ ഇച്ചിരും കൂടെ ഒരു വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കാം ഈ പൊടിയായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പ അത് കൊള്ളൂല്ലല്ലോ
ആഹ് അത് കൊള്ളൂല ഉം അത്പോലെതന്നെ എന്താ നവ നവജര്ക്ക്ണ നവൻ അങ്ങനെന്തോതില്ലേ നവരത്നപ്പൊട്യോ അങ്ങനെ എന്തോര് പൊടി കൂടി ഇല്ലേ കുട്ട്യേക്ക് കൊട്ക്കാൻ പറ്റിയൊരു പൊടില്ല്യേനോ ഒരു ആഹ് ഉൻ ഉൻ വായ പഴം ഒണക്കിയാട്ട്ള്ളേ പഴങ്ങള് ഒണക്കിയാട്ട്ള്ള എന്തൊക്കെര് ധാന്യങ്ങളൊക്കെള്ള
ഓഹ് ഓഹ് ഒഹോ
ഉം അങ്ങനത്തെ പൊടി ഞാൻ കൊറേ ഇന്റെ മോക്ക് കൊടുത്തോക്കിനി പക്ഷേ പക്ഷേ ഇബള് ഇപ്പൊ തിന്ന്ണേ ഇല്ല്യ ഓക്ക്ത് പറ്റ്ണേല്ല്യ അത് ഞാൻ കൊറെ കൊട്ത്തോക്കി ആ തീരെ പറ്റില്ല്യ ഓക്ക്
അങ്ങനത്തെ പൊടികള്ല്ലാതെ നമ്മള് ഈ നമ്മള്